ഹലോ
കേക്കുന്നില്ലേ ഹലൊ
ആ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
ആ ആ കുറേ നേരയിട്ട് മിണ്ടണല്ല അപ്പൊ ഞാനോർത് കേൾക്കാൻ പറ്റില്ലന്നർത്ത്. എന്താ വിശേഷൊക്കെ?
എന്താ സുഖയിട്ട് പോണു എന്താവിടത്തേ വിശേഷം?
ആ ഇവിടെ നല്ല വിശേഷം മഴ
ആ ആ മഴ ഇന്ന് രാവിലെ ഉണ്ടായിനി ഇപ്പം വെയിലർച്ചു.
ആ ഇന്ന് രാവിലെ ഇവിടെണ്ടായിർന്നു നല്ല മഴെയ്തല്ലേ രാവിലെ?
ആ രാവിലല്ല മഴെയ്തു മഴ വെന്നീനി. ക്ഷിപ്പളൊക്കെ വന്ന് ഞാൻ ഡ്രസ്സുകളൊക്കെ പുറത്തുന്ന് എടുത്ത് വെച്ചു അപ്പൊ പിന്നെ വെയിലറച്ചു.
അതെ ആഹ് ഇവിടെ ആഹ് ഒരു മഴ പെയ്തോളൂ പിന്നെ അത് നല്ല വെയില്
ആഹ് ആഹ് അങ്ങനെയാണല്ലോപ്പോ മഴക്ക ആഹ് മഴക്ക് കഴുത്ത് അങ്ങനാണല്ലോ ഡ്രസ്സ് പുറത്തിടുമ്പോൾ ഭയങ്കര മഴയും മഴവിരലും ശബ്ദ് വെച്ച അത് പോവുകയും ചെയ്യും
അതെ അതെ അതെ പക്ഷെ ഈ തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മഴയില്ലാട്ട അല്ലെങ്കിൽ ജൂണിലൊ എന്താ അവസ്ഥ
മഴയില്ല പക്ഷെ മഴ ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കണ പക്ഷെ മഴ എ തചാ പെയ്യുന്നില്ലല്ലോ അങ്ങനെയാണ് മഴയിങ്ങനെ വരന്നിണ്ട് മൂടി വ എന്നുമുണ്ടെ പക്ഷെ മഴ പെയ്യണ്ട് അങ്ങനെ പല അധികം ദിവസങ്ങളിൽ മഴ മൂടി വരുന്നുണ്ട് പക്ഷേ പ പെയിനില്ലാന്നു
പെയ്യുന്നില്ല
ആഹ് പക്ഷെ ജൂൺ ഫസ്റ്റില് രണ്ട് മൂന്ന് ദിവസം ങ്ങളൊക്കെ നല്ല മഴ ഇത് അന്നൊക്കെ കര്തിയ മഴ തുടങ്ങി മഴക്കാലം തുടങ്ങിക്കെ ഇത് പക്ഷേ എവിടെ ആഹ് മഴ പോയി ഭയങ്കര വെയിലും ചൂടും വന്നു
ശരിയട്ടാ ആഹ് മഴ ജൂൺ സ്കൂള് തുറക്കണേനു തൊട്ട് മുമ്പായിട്ട്
ആഹ് തൊട്ട് മുന്നെ ആയിട്ട് ആഹ് അന്ന് അലകട്ടുകളൊക്കെ പറഞ്ഞ ഒരു സമയാണ് അമ്മാതിരി മഴയിണ്ടായിരുന്നു ഭയങ്കര ഇരുട്ട് മൂടിയരുന്നു
ശരിയാണ് പിന്നെ മഴ എങ്ങോട്ട് പോയി ന്നോ
അതാണ് പിന്നെ ഇവിടക്കാ പോയി പിന്നെ ഇവിടെ പിന്നെ ഇവിടെ മഴ അങ്ങനെ പെയത പിന്നെ എപ്പളേകിലും ചെറിയ മഴ പെയ്യും ന്നല്ലാതെ അങ്ങനെ മഴയില്ലല്ലോ ഇങ്ങനെ പോയാ വെള്ളമൊന്നും ഉണ്ടാവൂല എന്താ അവസ്ഥ
ഇങ്ങനെ പോയാ വെള്ളം ഉണ്ടാവില്ല കറണ്ടും ഉണ്ടാവൂല എന്റെ
ഒന്നും ഉണ്ടാവൂല ഉ അങ്ങനെ തന്നെയാണ് ഇല്ല വെള്ളം പോലും വ റ്റി പോവുന്ന അവസ്ഥയിലാണ് ഈ വെയില് വന്നാല്
അതെ മഴക്ക് മഴ തന്നെ വേണൂട്ടാ
ആഹ് അതാണ് മഴക്ക് മഴ വേണം വെയിൽ എന്നാ വെയില് ഇപ്രാവശ്യത്തെ വ വേനൽ ഭയങ്കര ചൂടുള്ള വേനലാ ലാണല്ലേ ആഹ് അതാണ് വെള്ളത്തി നു കൂടി ബുദ്ധിമുട്ടി വരോന്ന് സംശ പക്ഷേ ആഹ് നോമ്പ് വന്ന് ബുദ്ധിമുട്ട് വരുമോന്ന് സംശയന എങ്ങനെയാലും ബുദ്ധിമുട്ട് ട്ട് വല്ലാണ്ട് വന്നിട്ടില്ല പിന്നെ മഴക്കാലായയും ചെയ്തു
അതെ അതെ അതെ
മഴ ആഹ് മഴ രണ്ട് മൂന്ന് മഴ പെയ്തപ്പോ തന്നെ നമുക്ക് വെള്ളത്തിന്റെ
മാറി അതെ അതാ ശരിയാ ഉ നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമോ മഴ വെയിലാകുമ്പോ
ഇല്ല ഇന്നീ ഇപ്രാവശ്യം ഭയങ്കര വെയിലും മഴയു വെയിലും ചൂട ല്ലോ അപ്പൊ കൊറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ആഹ് വെള്ളം കുറഞ്ഞു ക പക്ഷെ വെള്ളം പറ്റിയില്ലാതായിട്ടില്ല വെള്ളം കുറഞ്ഞു പോയി
കുറഞ്ഞു ആഹ്
ആഹ് പിന്നെ നമുക്ക് ഈ പഞ്ചായത്ത് രീതിയിലൊക്കെ ടാങ്ക് ഉള്ള വെള്ളമൊക്കെ വന്ന് അടിച്ചു തരുമല്ലോ
ആഹ് പൈപ്പ് വെള്ളോം ഉണ്ട് നി പൈപ്പ് കണക്ഷൻ ഉണ്ടോ വീട്ടിൽ
ആഹ് ഉണ്ടിണ്ട് ആഹ് പൈ കണക്ഷൻ ആണ് രണ്ടെണ്ണംണ്ടായിനി ഇപ്പൊ ഒന്നേ ഉള്ളൂ അതാണ് ഞങ്ങക്ക് മെയിൻ കിണറുണ്ട് കിണറി ഞങ്ങൾ മോട്ടർ വെച്ചിട്ടില്ല പൈപ്പ് വെള്ളാണ് ഞങ്ങൾ കൂടുതലായിട്ട് വന്ന വരൽ അതിന് ആ പൈപ്പുവെള്ളം വന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വേനൽ അവസാനംയപ്പൊ അതില് വെള്ളം കുറഞ്ഞു വന്നു
അതാ ഉ എന്തെന്നായിരുന്നു ഉച്ചിക്ക് ഫുഡ് ഒക്കെ കഴിഞ്ഞോ
ആ ഫുടൊക്കെ കഴിഞ്ഞു ഏ നോമ്പ്ണ്ടൊ
നോമ്പ് പിടിച്ചിട്ടണ്ട്
ആഹ് ആ എന്താ സ്പെഷ്യൽ എന്താ ഇല്ല എനിക്കില്ല
ഇല്ലല്ലേ എനിക്ക് ഞങ്ങക്ക് ഇന്ന് സ്പെഷ്യല് പത്തിരി ഒന്ന് വെച്ചട്ട്ണ്ട്
ആ ആ ആഹ് ഞങ്ങൾക്കും ഇവിടെ ഇമ്മ ഇമ്മീ താത്തൊക്കെ നോമ്പ് നോറ്റ്ക്ക്‌ണ്
അതെല്ലേ ആഹ് നാത്തൂന് പത്തിരിയുടെ ഇടപാടാ ഇവിട ഹസ്ബന്റിന്റെ പെങ്ങ
ഇന്നട്ട് പത്തിരി ഇങ്ങള് വിക്കാ പൊറത്ത്ക്ക് വിക്കേ
ആഹ് ഞങ്ങൾക്കല്ല ഇവിടെ പെങ്ങക്ക് നാത്തൂനിക്ക് ഹസ്ബന്റിന്റെ പെങ്ങക്ക്
ആഹ് ആഹ് ആഹ്
കൊറച്ച് ദൂരെയാ അപ്പൊ അവടെ പോയി ഞങ്ങടെ ഈ ഏരിയേലുള്ളോരൊക്കെ അവിടന്ന പത്തിരിയിങ്ങനെ മേടിക്കണെ അവര് മെഷീന തില പണിയണെ
ആഹ് ആഹ് ആഹ് എന്നട്ടവടെ ആളൊക്കെണ്ടോ ഒരുപാടാളുണ്ടോ
അവടെ അ മൂന്നാലഞ്ച് ഭായിമാരെപ്പൊ നിർത്തിയേക്കണെ
ആഹ് ആഹ് ആഹ്
ഫാമിലി ആയിട്ടെന്നെ ഭായിമാര് ഫാമിലി ആയിട്ട വന്നേക്കണെ അവടെ
ആഹ് ആഹ് ആഹ് അതൊരു ഉപകാരല്ലേ ഞമ്മക്ക് പ പത്തിരി പണി നമുക്കൊരു പ്രയാസള്ള പണി പോലെയാണ്
പത്തിരി നമ്മളുണ്ടാക്കിയാ തീരൂല്ല പക്ഷെ അവടെ നമ്മള് കാണുമ്പോ നല്ല രസാ മെഷീത്തിലിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കൊറേയിങ്ങനെ അടുക്കിയടുക്കിയിങ്ങന ങ്ങനെ നല്ല രസോണ്ട് ഇങ്ങനെ ഇതുപോലെ പാള പോലെ മെഷീത്തിലിങ്ങനെ അപ്പാപ്പളും വന്നോണ്ടിരിക്കല്ലേ പത്തിരി
ആഹ് ആഹ്
അവർക്കവടെ നല്ല കച്ചോടള്ളത
ന്നട്ട ഇന്നട്ടവിടന്ന് വാങ്ങീലേ ഇങ്ങള്
അവിടെന്ന് വാപ്പ പോയിട്ട്ണ്ടായി ഇടു ക്കാൻ ഇവിടങ്ങള്ലീ ആൾക്കാർക്കൊക്കെ മേടിക്കണാർന്നു ഓഡർ കൊടു ത്തട്ട്ണ്ടായി വാപ്പാടെ കയ്യിൽ നിന്ന്
ആഹ് ആഹ് അഹ്
അപ്പൊ വാപ്പാണ്ട് പോയപ്പോ എനിക്കും ഇതേ പോലെ പാക്കറ്റ് മേടിച്ചോണ്ടന്നു ഒരു പാക്കറ്റില് ഇരുപത്തഞ്ചെണ്ണണ്ട് രണ്ട് പാക്കറ്റ് കൊണ്ടന്ന് വെച്ചിട്ടുണ്ട്
ഒരു പാക്കറ്റിന് എത്രയാ
ഒരു പ ഒരെണ്ണത്തിന് രണ്ടര രൂപക്ക അവര് വിക്കണ് ഒരു പത്തിരിക്ക് രണ്ടര രൂപ
ആഹ് ആഹ് ആഹ്
ഒരു പാക്കറ്റിന്റെ ഉള്ളില് ഇരുപത്തിഞ്ചെണ്ണം ഉണ്ടാവും ഉമ് ഇവടെ കൊണ്ടന്ന ഞങ്ങക്ക് കാശൊട്ക്കണ്ടാ അല്ലാണ്ട് പ്പൊ ഇവടെ ഓർഡർ കൊടുക്കുന്നോർക്ക് കാശ് കൊടുക്കണം
ക്യാഷ അല്ലപ്പ വെറുതെ പോയിട്ട് പണിയെടുക്കാൻ പറ്റൂലല്ലോ നമ്മള് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടീട്ടെല്ലേ പണിയെടുക്ക്‌ണ്
ആഹ് അതെ അത് കാരണെവിടെ വാപ്പ വേടിച്ച് കൊണ്ടരൂല്ല വാപ്പ ഫ്രീയായിട്ട് ഇവടെ കൊണ്ടരലില്ല എടക്കൊക്കെ കൊടു വല്ലപ്പോഴും മേടിക്കുമ്പൊ കൊടുക്കൂല്ല ഞങ്ങള് നോമ്പിനൊക്കെ എപ്പോഴും മേടിച്ച് കഴിഞാ പൈസ കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ് എന്നട്ട് എന്താ അയില്ക്ക് ചി കറി എന്താ
കറിക്ക് ചിക്കൻ ഇപ്പൊ വച്ചിട്ടുണ്ട് ചിക്കൻ വച്ചട്ടില്ല ഞാനിപ്പോ പിള്ളേരിപ്പോ വരാറായി എന്നാ വന്നട്ടിനി വെക്കാരോന്നോർത്ത്
എ എത്ര മക്കളുണ്ട്
എനിക്ക് മൂന്ന് പേര്
മൂന്നാളും സ്കൂളിൽ പോവുന്നോലാണോ
ആഹ് മൂന്നാളും സ്കൂളി പോണ്ട് മൂത്തത് പത്താം ക്ലാസ്സില് രണ്ടാമ അവള് ഒമ്പതാം ക്ലാസ്സില് എളയാള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു മോളുടെയോ
ആഹ് എനിക്ക് വല്യ മോള് നാലാം ക്ലാസ്സിലാണേ മറ്റത് എണ്ട് ചെറിയ മ മക്കളാണെ അവരെ നേഴ്സറിൽ ഒന്നും ചേർത്താനായിട്ടില്ല ഒരാൾ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിരിക്കണ്
അതെ ആഹ് അപ്പംഏഹ് നെസീറി ചേർത്താനല്ല അതിനിപ്പ് എത്ര വയസ്സുണ്ട്
അതിന് രണ്ടു വയസ്സായിട്ടുള്ളൂ രണ്ടു വയസ്സിന് വ്യത്യാസെ ഉള്ളു
അതെല്ലേ ആഹ് ഞങ്ങളടെ മൂത്ത തമ്മില് രണ്ട് ഒരു വയസിന് വ്യയാസം ഉള്ളൂ മുത്തത് രണ്ടും തമ്മില്
ആഹ് ഞാന് കരുതി ഇങ്ങള് പത്തിലും ഒമ്പയിലും പറഞ്ഞപ്പോ ഞാൻ കരുതി രണ്ടാളും വല്യ വ്യത്യാസ ഇല്ലല്ലോന്ന് ക്ലാസ് നോക്കുമ്പോ നമുക്ക് അറിയാലോ
ആ
അല്ല ഇല്ലെങ്കി അമ്മക്ക് പെട്ടെന്ന്ല്ലോ ആ അതാണ് എല്ലാരും പറയണ അങ്ങനെ തന്നെ കൊറച്ച്ു പാടു പെടേണ്ടിരുംന്ന് തന്നെ പറയണേ
ആഹ ഇപ്പൊല്ല ഇപ്പൊ പാക ഫ്രീ ആയില്ലേ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട
ആഹ ചെറിയ മക്കളാാവുമ്പളേ ഒക്കെ എല്ലാതും ഈ ചെറ രണ്ടാൾക്കും വേണ്ട ചെയ്തു കൊടുക്കുക
എല്ലാം എല്ലാം ചെയ്ത കൊൊടുക്കണ്ടേ ഇപ്പ എന്തെന്നാ ഇപ്പൊ കൊച്ചന്ന് ഹസ്ബന്റിന് ഇവിടെ സ്ഥലത്തിന്റെ ഇടാണ് ഏ
വീട്ടില് വേറെ ഉമ്മയൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ ഞാനും ഹസ്ബന്റും മക്കള് മാത്രമേ ഉള്ളൂ
തന്നെ ആ ആ
ഞങ്ങക്ക് ഇവിടെ ഉമ്മയില്ല ഉമ്മ മരിച്ചു പോയി പാപ്പായാണ് പാപ്പ ജ്യേഷ്ഠന്റെ വീട്ടിലാ ഏ
മരിച്ചിട്ട് ഒരുപാട് കാലായോ
വാപ്പമരിച്ചി ട്ട് പത്ത് വർഷം ആവണ്
അപ്പൊ മക്കള് ഇണ്ടാവണേന് മുന്നേ മരിച്ചോ
മക്കള് എന്റെ ഈരണ്ട് മക്കളും ഉണ്ടായി കഴിഞ്ഞൽ പിന്നെ മരിച്ചത് വാടി കൊണ്ടാക്കാനൊെ ഉമ്മ പോ അത് കിഞ്ഞാ പിന്ന മരിച്ച അത് ങ്ങള് എൽ കെജും കെ ജിുംറന്നപ്പോഴാണ് ഉമ്മ മരിച്ചത്
പെട്ടെന്ന് മരിച്ചത് അത് അസുഖമായിട്ടോ
പെട്ടെന്ന്ന്ന് പറഞ്ഞമ്മക്ക് സുഖം ഉണ്ടായില്ല മറ്റേ അ സുഖം ആരു ന്നു ബ്രസ്റ്റ്
ആഹ് ആ അതാ അങ്ങനെ വന്നാ നമ്മുക്ക് പിന്നെ ഒന്നും ഉറപ്പ് പറയാൻ പറ്റൂല
പറ്റൂല ഇതപ്പപ്പോ അറിഞ്ഞഞ് കഴിഞ്ഞ് രണ്ടു വർഷത്തേക്കെ പിന്നെ ജീവിച്ചോളു ആൾ അത് കഴിഞ് പിന്നെ മരിച്ചു
ആ അതാണ് ഇപ്പൊ ഞമ്മളെ ഇതിൽ ഫോണിലൊക്കെ കാണതേനു സുരി
ആഹ് അതന്നെ അതന്നെ രേണു സുദീടെകാര്യം ഭയങ്കര കഷ്ടമായി പോയിട്ടാ
ആ അതാണ് തേർഡ് സ്റ്റേജിലാണല്ലോ
തേർഡ് സ്റ്റേജിൽ അത്ന്നെ ഇവിട
പെട്ടെന്ന് നമ്മളൊക്കെ പെട്ടെന്ന് അറി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇതിനന് മുന്നേ അവരറിയാാലോ അവര്ന്െ മെയിൻറ ക്കാത്തത്ുകൊണ്ടണല്ലോ
ആഹ അതന്നെ ഇവിടെ ഉമ്മാടെ തന്നു ഉമ്മാടെ ചെറിയ മന്റെ അ ശ്രദ്ധിക്കൂല ഇവിടെ ഉമമാക്കും തവ ചെറിയ തറ് ഉ്മാക്ക ആദ്യം മുതലേ അറിയാന്ന് കുഞ്ഞി തുറന്നപ്പോ തന്നെ ആ നമ്മള് ചിന്തിക്കുന്ന ഇല്ലല്ലോ ആ ഒരു വിഷയത്തെ കുറിച്ച് ഓർക്കുന്ന കൂടി ഇല്ലല്ല
ഇല്ലല്ല ആഹ
ആ അപ്പ പിന്ന എന്നി് പിന്ന ഇ ടെസ്റ്റ് ചെയ്ത്ഴാണ് അറിയണത് എന്നിട്ട് പിന്ന അത് കീമോയൊക്കെ പിന്നെ മാറി പോന്നതാാണ് ആള് പിന്നെത് കഴിഞ്ഞ പിന്നെയും ഇത് രണ്ടു വർഷം ക പിന്നെ ഇത് പിന്നെ അതിന്റെ ചെറു എന്തെലും കണ്ട പിന്നെ വ്യാപിക്കില്ലേ
ആ ആ ആഹ് അത് പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടായി നമ്മൾ കണ്ടാലും ചിലർക്ക് പിന്നെ പിന്നെ ഉണ്ടാകുന്നുണ്ട് അത് എന്ത ഫുള്ള് പോകാനട്ടാണോ എന്തും അറിയില്ല ഒരു പ്രാവശ്യം ഉണ്ടായ പിന്നെ ഉണ്ടാവുമ അ ചിലർ പറയും തുടക്കത്തി അറിയാഞ്ഞാരിക്കുമെന്ന് തുടക്കത്തി അറിഞ്ഞാലും ചിലർക്കത് എന്താറിയില്ല ചിലർക്ക് അത് ബാധിക്കുണ്ട് പിന്നെ വീണ്ടും വീണ്ടും സംഭവിക്കും ഉണ്ട് ചിലർക്ക്ന്നാ മാറി പോകണണ്ട് ചിലർക്ക് മാറി പോണണ്ട്
ഇപ്പ ഞങ്ങള ഇവിടൊക്കെ എത്രയോ വർ വർങ്ങളായി രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെഓറേഷൻ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കണ്ടത്
ആഹ് അതാണ് ആഹ് അവർക്കൊക്കെ എന്താ പറയാ ആ വിധിയുണ്ട് ജീവിക്കാള്ള വിധിയുണ്ട് ആ ആ ആ അതാണ്
ആ തന്നെ
എന്താ ചെയ്യാ ആരസുഖം ആർക്കും ആരും തരാതെ നിക്കട്ടെ പടച്ചോനെ ഉം. ആ അതാണ് ആസുഖം പറഞ്ഞാ പിന്നെ നമ്മുക്ക് ഒരു പ്രതീക്ഷയില്ല ജീവിതം
ഒരു പ്രതീഷയില്ല നമ്മള് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കിക
അതാണ് അതെന്നെണ് ഇപ്പാണെങ്കി ഒരുപാട് ആൾക്കാർക്ക് വെ വന്നുകൊണ്ടിരിക്കുനെ ഒരു അസുഖം തന്നെയാണ് ഒരുപാട് രോഗികളാണല്ലോപ്പൊ അങ്ങനെയുള്ള രോഗികള്
ആഹ് അതന്നെ അതക്ക കാലഘട്ടത്തിന്റെ ആണോ എന്താെന്ന് മനസ്സിലുള്ള ഭക്ഷണത്തിന്റെയാണോ അല്ലേ
ആഹ് ഭക്ഷണത്തിന്റെയും എല്ലാം കൂടി ഉണ്ടാവും എന്താ ഈ വായു തന്നെ നമ്മുക്കൊരു ശ്വസിക്കാൻ പാടില്ലാ ത്ത വായു ആയി പോയില്ലേ
ആ അതന്നെ അതന്നെ ഭയങ്കര കറക്റ്റാ ഓ
വന്ന വാഴും ഭക്ഷണ ആണെങ്കിൽ ഭക്ഷണം ഒക്ക വിഷം കലർന്നതാണല്ല
എല്ലാം എന്തേലും ഒന്ന് അതാ അതാ ഉം മക്കൾ ഉറങ്ങി എന്നിട്ട്
ആഹ് അവര് രണ്ടോളം ഉറങ്ങാണ് ഇപ്പോ എണിക്കാനായി വൈകുന്നേരം നാല് മണിക്ക ആ ആയിക്കോട്ടെ എന്നാ ശരി